ഹലോ
ഓ പറയടി
കേക്കാമോ?
ഓ കേക്കാ കേക്കാം
എവിടാ കാണാനൊന്നും ഇല്ലല്ലോ?
ഞാൻ വീട്ടിലുണ്ട് എനിക്ക് വയ്യ അതോടുന്ന് പിന്നെ കാണാത്ത ഉം ഭയങ്കര ജലദോഷം
മെന്റലിന്റെ പോസ്റ്റിംഗൊക്കെ എങ്ങനെണ്ടായിരുന്നു?
അയ്യോ മെന്റലിന്റെ പോസ്റ്റിങ്ങിന്റെ കാര്യം ഒന്നും പറയണ്ട. അടിപൊളിയാരുന്നു
ആ അതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടത്തെ പോസ്റ്റിംഗ അല്ലേ പിന്നെ കാണാനും പറ്റും പറ്റുന്നില്ലല്ലോ
ഓ അതിപ്പോ ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ആയോട് കാണാമായിരുന്നു ഒരു ക്ലാസ്സിലാണെന്ന് മാത്രേ ഉള്ളൂ. കാണുന്നൊന്നുംല്ല പക്ഷെ
അതാണ് എങ്ങനെ ഇണ്ടായിരുന്നു മെന്റല്?
എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട മറ്റ ആ കാഴ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ അത്ര കൊളളും എന്നവച്ചാ കെഴപ്പില്ല പിന്നെ നമ്മളെ മറ്റേ പോസ്റ്റിഗ് നമ്മെളെ കിംസ് മറ്റേ നമ്മൾ നമ്മളെ ഹോസ്പിറ്റലുള്ള പോലത്തെ പ്രശ്നം ഇല്ലല്ലോ നമുക്ക് എങ്ങനെ വേണങ്കിലും നടക്കാം എന്തിനണ ചെയ്യാല്ലേ
എനിക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട അ പഴയേതന്നെ കഴിഞ്ഞ വർഷത്തെ
ഏ അപ്പൊ കുറച്ചും കൂടെ പേഷ്യൻസ് കുറച്ചും കൂടെ തായി നല്ലതായിർന്ന്
ക്ഷീപ്രാവശം എഴുതാൻ കൊറച്ചുണ്ടായിരുന്നു അതുകൊണ്ട് കൊള്ളായിരുന്നു
ആഹ സത്യം അതിനും കൂടെ ഇനി ഉണ്ട് വരുന്നവരെക്കഴി അടിപൊളി കുറെ ഉണ്ടല്ലോ എഴുതാൻ
ഓ അത് അതിപ്പഴെ ഓർമ്മിപ്പിക്കല്ലേ
ഓ ബി സി ഒക്കെ എഴുതി തള്ളും
സത്യം
ഓ ബി സി ഒക്കെ ഒരുപാടുണ്ടല്ലോ എഴുതാൻ
മെന്റലെക്കെ വെചോക്കുമ്പോ ഇവിടെ ഒന്നെ ഒന്നും മെന്റൽ ഒന്നും എഴുതാ ഇല്ല
ഉം എന്റേത് നമ്മള് കൂടുതലും കഴിഞ്ഞ സമയം എഴുതിയില്ലേ
ഓ എക്സാം എങ്ങനെ ഇണ്ടായിരുന്ന് മെന്റൽല്
ഓഹ് എക്സാമ് ന്റെ പൊന്ന്വോ ഒന്നും പറയണ്ട. സിംനാ മേമും സാറുവായിരുന്ന് ഇൻ്റെണല് എക്സ്റ്റേണല് സാറിന അറിയല്ലേ സാറ് പറയുന്ന ഒറ്റ വാക്ക് പോലും നമുക്ക് മനസ്സിലാവൂല്ല. സാറ് നേരെ സംസാരിച്ചാപോലും നമുക്ക് മനസിലാവില്ല. അപ്പോ പിന്നെ വൈബ ചോദിക്കാൻ വന്നി കാര്യം ആലോയിച്ചുനോക്ക്.
എന്തോക്കൊക്കെ ചോയിച് ഇന്നിട്ട്
ഏഹ് ആദ്യം മറ്റേ ഇത് സാറ് എന്തോന്നും ഒരുപാ എനിക്ക് ഇക്ക് വീണ്ടും എനിക്ക് കെറേയ്ക്കെ പറയാൻ പറ്റി. വൈവീണ് ഞാൻ അവിടെ പെട്ട് അവിടെ ഇരുന്നത് എനിക്ക് കിട്ടിയത് ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് സിൻഡ്രോം ആയിരുന്നു
ഓഹ് സാറിന്റെ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതണ്ട് സാറ് ആൻസർ പറയുന്നവരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും
ആഹ ആഹ ആഹ
പക്ഷെ എന്നാ മാമിന്റെ നമുക്ക്ത് പറയാൻ പറ്റൂല
മാമിന് പിന്നേ അങ്ങനെയൊന്നൂല്ല. അവർക്ക് അറിയാവുന്ന അവര്ക്ക് അവർക്ക് കൊറേ തെറാപ്പികൾ അറിയാം. ആ തെറാപ്പികളും നമ്മുക്ക് കണ്ടിട്ട് പോലും ഇല്ല അത് അത് നമ്മ എടുത്ത് ചോദിക്കും
എന്റെടുത്ത് സാറ് ചോദിച്ച് വേറെന്തക്കെയോ ചോയിച്ച് ഞാൻ നോക്കാത എന്തൊക്കെയോ ഞാൻ കേട്ടിട്ട് പോലുംല്ലത്
ഉം ഇത് എന്റെടുത്ത് സാറ് ചോദിച്ചതൊക്കെ എനിക്ക് ഞാൻ അത് ഒത്തിരിയ കേട്ടുള്ള സാനങ്ങളായിരുന്നെ പക്ഷേ ഞാൻ ചോദിച്ചത് എനിക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം അവര് ക്കഹോള് ഉള്ളവർക്ക് കൊടുക്കുന്ന കുറെ തെറാപ്പികളുടെ പേരൊക്കെ ചോദിച്ച് എന്റെടുത്ത് ചോയ്ക്കാണേ വന്നോണ്ട് എൻ്റെടുത്ത് ഞ ഇല്ലായിരുന്നു ഞാൻ ഞാൻ എനിക്കറിഞ്ഞൂട ഞാൻഅപ്പത്തന്നെ പറഞ്ഞു. ലാഗ് അടുപ്പിച്ചില്ല മാം എനിക്കറിഞ്ഞുടാ മാം ന്ന് ഞാൻ പറഞ്ഞു
നന്ന് ഞാനും അങ്ങനെന്നെ എന്ത് ചോയ്ച്ചാലും അറിഞ്ഞൂടാ മാം നെക്സ്റ്റ്
നെക്സ്റ്റ് പിന്നെ പിന്നെ ഇപ്പ പിന്നെ നോർമലായിട്ടുള്ള മറ്റേ ഉം ഏഹ് ഏഹ് ഫോർമാറ്റ് കിടക്കുന്നതൊക്കെ ചോയ്ച്ച് അപ്പ പിന്നെ അറിയായിരുന്നു അത് പറതി
അത് സാറാണ് ചോയിചെനിക്കി
എനിക്ക് എനിക്ക് പിന്നെ ഇവരും ചോദിച്ചു. അവരും ചോയ്ച്ചു.
അതേല്ലേ
നീ സെമിനാറീതാ?
ആഹ് ഏഹ് ആഹ് സെയ്ത് ഞാനായിരുന്നു മറ്റേ ഓൺലൈനിൽ ഫസ്റ്റ് ചെയ്ത നീ ചെയ്തല്ലോ
ചെയ്ത് ചെയ്ത്
ഓ അതിന്റെ ഫോ ഇത് ഞാനിന്നലേ സിംന ഏഹ് മറ്റേ ജിൻസി മാമിന് കൊണ്ട് കൊടുത്തു
ഞാൻ പക്ഷേ കൊടുത്തില്ല. മാം പക്ഷേ ആരും കൊടുത്തില്ലന്നല്ലേ പറഞ്ഞത്?
മാം ഞ അത് ഞാന് മാം കണ്ട് മാം ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ കൊടുത്ത പിന്നെ ഞാൻ ആ അല്ല ഇന്നലെ ഞാനും ആവണി രവി നമ്മൾ മൂന്ന് ഞാൻ ഇവടെ വെക്കുമ്പഴേത്തേക്ക് ഇവര് രണ്ട്പേര് അവടേണ്ടായിരുന്നു ആവണിരെ രോഹിത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്കും ചെ ഞാൻ അതിന് തലേ ദിവസം മാം കൊണ്ടുകൊടുക്കാംന്ന് ഞ്ച് വെള്ളിയാഴ്ച കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൊണ്ടുപോയായിരുന്ന് അപ്പ മാമിന് ഭയങ്കര തെരക്കായിരുന്നു. അപ്പ മാം എന്റെടുത്ത് പറഞ്ഞ് നാളെ തരൂട എന്റെ കയ്യിൽരുന്നാ മിസ് ആയി പോകുന്നതാണ് ഇവിടെ ഭയങ്കര തിരക്ക് എന്ന് വച്ചാ മാമിന്റെ കെറെ സാനങ്ങളവിടെ വെ ച്ചേക്കുന്നേ അങ്ങനെ ഞാൻ പിന്നെ കൊടുത്തില്ല. ചുമ്മാ എന്തിനാ അവര് കൊണ്ട് കളയുന്നേന്ന്‌ വിചാരിച്ച് ഞാൻ എടുത്തിട്ട് വന്നു. ന്ന്ട്ട് ഇന്നലെ ഉം ഇന്നലെ പൂവാൻ നേരത്തെ ഫോൺ എടുക്കാൻ നേരത്തെ ഞാൻ പോയിട്ട് ചോദിച്ചു മാം ന്റെട്ത്ത് മാം ഞാൻ വെ ചാരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാ കണ്ടായിരുന്നടാ ഞാൻ തരാം. എന്റെ കൈ ഇരിക്കട്ടാ എന്ന് പറഞ്ഞ് എല്ലാരും തന്നിട്ട് തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒ അപ്പൊ അവര് കണ്ട്
അപ്പൊ കൊഴപ്പില്ല
ആഹ് പ ഞാൻ പോയി പറഞ്ഞു എനിക്കറിയാരുന്നാ അവസാനം കാരണം ഞാൻ ഇല്ലായ് അവരില്ലായിരുന്നപ്പന്നേ ഞാൻ കൊണ്ടുവെ സത്
ചിലപ്പോ നാളെ ചോദ്യം ചോദിക്കുമ്പം പറയു യ്യോ വെച്ചോ ഞാൻ ക
പക്ഷെ ഇതൊക്കെ എന്നെ കഴിയുള്ളായിരുന്നു അന്നേ അങ്ങ് ചെയ്താ മതിയായിരുന്നു
സത്യ ഇപ്പ കണ്ടാ നാപ്പത്തെട്ട് പേര് ഇനിയും ചെയ്യാനുണ്ട്
നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നെ കണ്ടില്ലേ
ഓ അല്ല നിനക്ക് അവിടെ എവിടെയാണ് ഏത് വാടാണ് ഇഷ്ടപ്പെട്ട അവടെ
അവിടത്തെ വാട് ഇഷ്ടപ്പെട്ടത് ഇനിക്ക് എ ഫിഫ്ത് ഇഷ്ടപ്പെട്ട് റ്റു സെ സെക്കൻ്റ് തേർഡും ഇഷ്ടപ്പെട്ട് പിന്നെ ഫിഫ്ത് മറ്റേ നമ്മളെ ഇറങ്ങി പോകുന്ന വഴി രിക്കുന്ന ആഹ് ആ പിന്നെ മറ്റേ ഇത് പിന്നെ ഇവര് ഇവരുടെ വാർഡ് കൊള്ളാ ഫീമെയിൽ വാർഡ് ഇല്ലേ രണ്ടെണൊള്ളൂ പത്തും പതിനൊന്നാ
ആഹ ആഹ് പത്ത് പനിനൊന്ന്
ആഹ അതും കുഴപ്പില്ല. അവിടെ പിന്നെ പിന്നെ മുപ്പത് മുപ്പത്തൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ പേഷ്യൻസ് ഒന്നും ഭയ ഒന്നും കോപ്പറേറ്റീവ് ഒന്നും അല്ല അവിടെ പോയാ ചുമ ങ്ങനെര്ന്ന് എഴുതാന്ന് മാത്രേള്ളൂ പിന്നെ അവിടുത്തെ നേഴ്സ് അവിടെ കുറച്ച് ജോലിയൊക്കെ സേവപ്പിക്കും അത് മാത്രണു അത അവിടെ വേറൊന്നും ചെയ്യില്ല. പിന്നെ ഇവിടെ മുപ്പത് അല്ല പത്ത് പതിനൊന്ന് വരുമ്പോ അവിടത്ത പേഷ്യൻസ് നല്ലോണം സംസാരിക്കണം അവരെ എല്ലാരും . അപ്പൊ നമുക്ക് ആരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറ്റും.
സത്യം
ഉം അതില് അവിടത്തെ ഒരു ച അവിടത്തെ ഒരു ചേച്ചി നമുക്ക് യൂട്യൂബോക്കെ പറഞ്ഞു ആ ചേച്ചീടെ
ഞാൻ പറഞ്ഞുതരാം ട്വന്റി വണ്ലുള്ളതണോ?
ട്വന്റി വൺ അല്ലെടി പത്ത്
അല്ല ട്വന്റി വണ ഒരു ചേച്ചി ഏതൊ ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞാരുന്നു കഴിഞ്ഞ വർഷം ഇനി അവരവിടെ പോയ ഒന്ത്
അറിഞ്ഞുകുടാ ഓ പേരെന്തെരാരുന്നു ചരിസു ഉ ആ ചേച്ചിന്റെ പേര്ന്തത് സുനിത
അതാണ് അന്തോനി.
ആ അങ്ങനെ ആ ചേച്ചീടെ പേരതായിരുന്നു അത അ അക്കൊണ്ട് വല്യേ വേറെരു വലിയ പേരായിരുന്നു ഞാൻ വന്ന എടുതോക്കെ നോക്കി കറക്റ്റ് സത്യം തന്നെ
അപ്പൊ അതല്ല ഇത് വേറെ ഇതുയിരുന്നു
ഓ ഓ ഓ ഈ ചേച്ചിയുടെ അമ്മയും അവിടെയാ ഓ അമ്മക്ക് വയ്യത്തയാ അപ്പൊ അമ്മേനും ഈ ചേച്ചിയേും കൂടെ അച്ഛനാണ് ഇവിടെ കൊണ്ടാക്കിയാ ച ആദി ചേച്ചിയാ വന്നത് പിന്നെ ആ ചേച്ചിയയില ഇത് കാരണമായിരിക്കും അമ്മയ്ക്കും വീണ്ടും കൂടിട്ട് അമ്മ വന്നത് ഇത് ഈ ആർ സി സി ഇതാണ് എക്സ്റേ എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നു.
എക്സ്റേ ടെക്നീഷ്യനോ
ആ മറ്റേ ഇത്ണ്ടല്ല റേഡിയോളജിയില്
ഓ ഓ ഓ
അതാ വരുന്നു ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നേ ആ ചേച്ചി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല.
അതോ ഈ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നുന്ന് പറഞ്ഞോ ആ ചേച്ചി ഇല്ലായിരുന്നുന്ന് എന്നാണ് പറഞ്ഞ പക്ഷെ അ അനിയത്തിയങ്ങാനുംണ്ട്. ചേച്ചി കല്യാണം കഴിച്ചോ?
കുഞ് ചേച്ചിയാ പ്രായല്ല
ആ ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പത്
ഓ അത്രയുള്ളോ?
ഉം അപ്പത്തേക്കും ആ ചേച്ചി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ണ്ടറി. എന്ന വച്ചാ മാനിയാണ് ബി പി എ ഡി വിത്ത് മാനിയ
ആണോ
ആഹ് ആ ചേ അപ്പ ചേച്ചി കൊച്ചാ അ് ഭയങ്കര ഭയങ്കര നന്നായിട്ട് ഭയങ്കര സംസാരിക്കും. സോഷ്യലൈസേഷൻറ്റ പീക്ക ആണ് നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ നമ്മായിട്ട് സംസാരിക്കും നമുക്ക് പാട്ട് പാടി തരും നമുക്ക് ഡാൻസ് കളിച്ചു തരും എല്ലാം ചെയ്യും. അതാണ് ആ ചേച്ചിന്റെ പ്രശ്നം.
പക്ഷെ ഞാൻ അങ്ങനത്തെ ആരെയ ഈ പ്രാവശ്യം കണ്ടില്ല അങ്ങനെ ഭയങ്കര പാരൊക്കെള്ളാരും
ഓ ഓ ഓ
നമ്മളങ്ങനെ ഭയങ്കരായിട്ട് സംസാരിക്കാന് പോകത്തില്ല കാരണം
ആഹ ആഹ് ആഹ് ഇത് ഞങ്ങള് പോയാന്ന ജാദ്യം പുറത്തായിരുന്നു അപ്പൊ ഞങ്ങൾ വിചരിച്ചു ബസ് സ്റ്റാൻഡർ ആയിരിക്കും ന്ന് കാരണം അമ്മയ്ക്ക് വയ്യല്ലോ.
പിന്നെയാണ് കണ്ടപ്പര ചേച്ചിനെ പിടിച്ച അകത്തിത്ത അപ്പോഴത്തേക്ക് ചോദിച്ചപ്പോഴത്തെേ പറഞ്ഞ അതി അമ്മയും മോളുണ് അ പിന്നെ ഇവരെണ്ടും ഇടക്കിടക്ക ഇങ്ങനെ അഡ്മിറ്റ് ആവാറുണ്ട് ഇവിടെ
ആവു
ഉം സത്യം ആ പക്ഷെ നല്ലൊരു ചേച്ചി നന്നായിട്ട് പാട്ടും പാട്ടി നന്നായിട്ട് ഡാൻസും കളിക്കു നല്ലോണ്ണം പാടും ന്നാലും ഞങ്ങള് പാട്ടൊക്കെ പടിക്കൊടുത്ത് ഞങ്ങക്ക് ഡാൻസ് കളിച്ച് കാണ്ച്ചു തന്നു എല്ലാം ചെയ്തു.
അവിടെ ആ ഹോസ്പിറ്റലിൽ മറ്റേ ഇതുണ്ട് മറ്റേ നൊങ്ക് നി കണ്ടായിരുന്നാ.
ആഹ കണ്ടായിരുന്നു ആ ആ ഞാൻ പ്പ പറയുന്ന ആ വാടിന്റെ അപ്പുറത്തുണ്ട്.
ആഹ് അവിടെ കൊറെണ്ട്
മാങ്ങയൊക്കെുണ്ട് ഒരുപാട്.
ആഹ നമ്മൾ മാങ്ങയൊക്കെ കൊറെ ഇങ്ങനെ വീണ് കിട്ടിയായിരുന്നു കുറെയൊക്കെ
ഓഹ് ഓ നമുക്ക് മറ്റേ അവിടുത്തെ ആ അങ്കിൾമാര് പറിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവടെ പോകുമ്പ നമുക്ക് തരും പിന്നെ അതുപോലെ തന്നെ ഈ വാടിനകത്ത് കുറേ ചക്ക ചപ്പല പ്ലാവുണ്ട് ചക്ക് ചക്കേട അമ്മ മരം അപ്പൊ അവിടെന്ന് അവിടെയും അവര്ങ്ങനെ അവര ഒരുപാട് പറിക്കും ഇത് ഫുഡ് കഴിച്ചോടി.
ഇല്ല കഴിക്കാൻ പോണതേ ഉള്ളൂ
ആണാ ആ ഞാന് ഞാനിന്നാണെങ്കി ആറ്റിങ്ങല് വരെ പോണ്. വൈകിട്ട്
ആണോ?
ആഹ
എന്നാ പിന്നെ ശരി
ഓ
ഓക്കെ